ഒ ആഹ് എന്തെക്കെ ഇണ്ട്
സുഖാണോ
ഓഹ് സുഖാണ്
പിന്നെ എന്തൊക്കെ ഇണ്ട് വിശേഷം
ഓഹ് നല്ലതെന്നെ
പിന്നെ ഫുഡാെക്കെ കഴിച്ചോ
ഓഹ് ഫുഡ്കയിച്ചു
ആഹ് ഇന്ന് ഉച്ചക്ക് എന്തായിരുന്നു ഫുഡ്
ഇന്ന് ഉച്ചക്ക് ഞാന് പത്തിരിയാ കയിച്ചത്
ആഹ് ആഹ്
ഉം ഇഞ്ഞ് ചോറ് അല്ലെ ചോറൊക്കെ ഇഞ്ഞ് ഞാന് ഇപ്പഇണ്ടാക്കാെള്ളൂ വൈക്ന്നേരം
ആഹ് പത്തിരിയെക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്
എങ്ങനെ
പത്തിരി ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്ക്ന്നത് റെസ്പ്പി എങ്ങനേണ്
പത്തിരി ഇതുവരെ ഇണ്ടാക്കിയിട്ടില്ല
ഇല്ല ഇല്ല ഞങ്ങള് ഇവടെ ഉണ്ടാക്കിയിട്ടില്ല
ആഹ് പത്തിരി നമ്മള് പൊടി ഇട്ക്ക്ണ അത്രെ വെള്ളം ഇട്ക്കാ ഇന്ന്ട്ടാ ആ വെള്ളം തെളച്ചിട്ട് പൊടി ഐക്ക് ഇട്ടിട്ട് ഉം വാട്ടി ഇട്ക്കാ
വാണം
ഇന്ന്ട്ട് പിന്നെ നല്ലോണം ഹ് എന്താ പറയാ കാെയക്കാ നല്ല സോഫ്റ്റ് ആവ്ണത് വെരെ കൊയച്ച്ട്ട് ചെറിയ ഉര്ളകളാക്കീട്ട് പരത്താ ഇമ്മക്ക് കയ്യോണ്ട് പരത്താ അല്ലെങ്കില് പ്രസ്സിന് പ്രസ് ഉപയോഗിച്ചിട്ട് പരത്താം
ആഹ്
എൻട്ട് പിന്നെ ചുട്ടെട്ക്കാ
ആഹ് ആഹ് പിന്നെ മന്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയാേ
മന്തി ഉണ്ടാക്കും പക്ഷെ അങ്ങനെ ഹ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാ ക്കാനൊന്നും അറീല തട്ടിക്കൂട്ട് മന്തിയെക്കെ ഇണ്ടാക്കും
ആഹ് ഇവടെ എങ്ങനെയാ ഉണ്ടാക്കും
ഏഹ്‌
അവടെയെക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്
എങ്ങനെ
അവടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്
മന്തിയാണോ
ആഹ്‌ മന്തി അവടെ എങ്ങനെയാ ഇണ്ടാക്ക്ന്ന്
അത് എങ്ങനെ ഇപ്പോന്ന് ചോയിച്ചാല് ഉള്ളി ആ ഒക്കെ ഉള്ളിയെക്കെ ഇട്ട്ട്ട് ക്യാപ്സിക്കം ഇടും പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നല്ലോണ്ണം വയറ്റി ട്ട് അയ്ക്ക്ള്ള പൊടികളും മാഗി ക്യൂബ് ഇടും ന്നിട്ട് ചി ക്കന്ട്ട്ട്ട് വേവിച്ചിട്ട് ആ ചിക്കനയിന്ന് എടുത്ത് മാറ്റും. ന്നിട്ട് പിന്നെ അരീക്കാവശ്യള്ള വെള്ളം ഏ തൾപ്പിച്ചിട്ട് അരീട്ട് വേവിക്കും. ന്നട്ട് പിന്നെ ആ ചിക്കന് കൊർച്ചും ഏഹ്‌ മസാലൊക്കെ കൂട്ടിട്ട് നല്ല കളറും ആഹ്‌ മാഗി ക്യൂബ് എല്ലാം എല്ലാം കൂടി കൂട്ടിട്ടോന്ന് പൊരിച്ചെടുക്കും. ന്നിട്ടതയിന്റെ മേലെ വെച്ചിട്ട് ന്താ ചെയ്യാ ന്നെ ചാർക്കോളോ അല്ലെങ്കില് കരിയോ എന്തെങ്കിലൊക്കെ ഇട്ത്ത്ട്ട് കനല് ഇട്ത്തിട്ട് എന്താ സ്മോക്ക് ഇണ്ടല്ലോ സ്മോക്കിന്റെ ആ ദമ്മെയ്യല്ലേ നമ്മള് സ്മോ ക്ക്ടാ പിന്നെ ആഹ് ദമ്മ് ചെയ്യാണ് ന്നിട്ട് നല്ലോണം ച്ച് വെച്ചിട്ടരു അരമണിക്കൂറൊക്കെ അങ്ങനെ വെക്ക
ആഹ്‌
അങ്ങനെരു തട്ടിക്കൂട്ട് മന്തി ഇല്ലെങ്കി കുക്കർല് ഒന്നായിട്ടും പ്പ്ട്ടിട്ടക്കെങ്ങട് വെക്കും സ്പെഷ്യൽ അല്ലെ വേണ്ട്യീ
ആഹ്‌ പിന്നെ ചോറിന്റെ കൂടെ എന്തൊക്കെ കറികള്?
എങ്ങനെ
ചോറിന്റെ കൂടെക്കെ എന്ത്‌ കറി ചോറ് വയ്ക്കാൻ പോണേന്നോ എന്തൊക്കെ കറികളുണ്ട്
ചോറ്ന്റെ കൂടെ മീനാണെങ്കില് മീൻകറി വെക്കും അല്ലെങ്കി പിന്നെ ഏഹ് മുതിരക്കറി വെക്കും. അങ്ങനെന്തെങ്കിലും ചെറുപയറോ വെണ്ടയ്ക്കോ എന്തെങ്കിലും ആയിട്ട് കറികളൊക്കെ വെ ക്കും പിന്നെ പയറെന്തെങ്കിലും ഇണ്ടെങ്കില് അത് ഉപ്പേരിയാക്കിട്ട് വെക്കും.
ആഹ്‌ അവിടെ എങ്ങനെയാണ് മീനൊക്കെ ണ്ട് ഏഹ്‌ ഉണ്ടോ എങ്ങനെയാണ്
ഇപ്പൊ ഇപ്പൊ മീൻ കിട്ടലില്ല.
ആഹ്‌
എന്താ പിന്നെ വൈകുന്നേരം എന്താ സ്നാ
വൈകുന്നേരം പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല. അവിടെ എന്തൊക്കെയുണ്ട് പരിപാടി?
ഇവടെ പ്രത്യേകിച്ചൊന്നുല്ല. പിന്നെ കുട്ടിയോ ക്ക് ന്യൂഡിൽസ് വാങ്ങീണ്. അപ്പ അത് കൊടുക്കാന്ന് രാര്ച്ചു വരുമ്പോ വന്നിട്ടില്ലെതുവരെ
പിന്നെന്തൊക്കെയുണ്ട് പരിപാടി വേറെ
വേറെന്തപ്പ ഇങ്ങനെ കെടക്കാണ്. എല്ലാ പണിയും കഴിഞ്ഞാ പിന്നെ
പിന്നെ പൊറത്തോട്ടൊന്നും പോണില്ലേ?
ഇല്ല അങ്ങനെ പൊർത്തോട്ട് പോവലില്ല ഇപ്പൊ മഴയല്ലേ ചെലപ്പോ മഴണ്ടാവും മഴ ണ്ടാവോല്ലേന്നൊന്നും അറീലല്ലോ. അപ്പൊ പിന്നെ ഞങ്ങക്ക് ബൈക്കാള്ളത് കാറൊന്നുല്ല. അപ്പൊ പിന്നെ മഴക്കെ പെയ്താല്
ആഹ്‌ പിന്നെ മസാല ദോശൊക്കെ ഉണ്ടാക്കോ?
മസാലദോശന്നും ഉണ്ടാക്കു മസാലദോശ ഉണ്ടാക്കാൻ പണിയൊന്നുല്ല മ്മള് സാധാ ദോശ ഇണ്ടാക്കുമ്പോ അയ്ക്ക് കൊർച്ച് ഉര്ളകേങ്ങിന്റെ എന്തെങ്കിലും ബാജി ഇണ്ടാക്കിട്ട്. അങ്ങനെ അല്ല ഞമ്മക്ക് തട്ടുകട സ്റ്റെയ്ലൊന്നും ഇപ്പോ അറീല്ലല്ലോ.
ആഹ്.
ഉം.
പിന്നെ എന്തക്കെണ്ട് പറിയാൻ
പിന്നെന്തവടെ അവടെക്കെന്താ വിശേഷം?
ഇവടെ പ്രത്യേകിച്ച് വിശേഷൊന്നുല്ല ന്നെ സ്നാക്സൊക്കൊണ്ടാക്കറിയാമോ?
സ്നാക്സ്ന്ന് പർഞ്ഞാല് പഴംപൊര്യോ അല്ലെങ്കില് കട്ലറ്റോ അങ്ങനെന്തെങ്കിലൊക്കെണ്ടാക്കും. ഏഹ്?
കട്ട്ലൈറ്റൊക്കെങ്ങനെണ് ണ്ടാക്ക്ണെ?
കട്ട്ലറ്റ് ഉരുള കിഴങ്ങ് പിന്നെ ബീഫോ ചിക്കനൊ ന്തെങ്കിലുണ്ടെങ്കിലത് പിന്നെ ഉള്ള്യൊക്കെ വാട്ടിട്ട് ഉരുള കിഴങ്ങ് ഒട്ച്ചിട്ട് അയ്ക്ക്ടും ന്നട്ട് പിന്നെ കട്ലറ്റിന്റെ ഷേപ്പില് പൊടികളൊക്കെട്ട്ട്ടെ പിന്നെന്താ
ആഹ്.
മൊളക് പൊടി ആഹ് അല്ലെങ്കി കുരുമുളക് പൊടി. പിന്നെ ഗരം മസാല ചിക്കൻ മസാല അങ്ങനെക്കെ കോർച്ച് മസാലകളൊക്കെട്ട്ട്ട് മല്ലി ചെപ്പ് ന് എലേട്ടിട്ട് ആഹ് കട്ലറ്റ്ന്റെ ഷേപ്പിലാക്കി ട്ട് പൊര്ച്ച്ട്ക്കും.
ആഹ്.
കട്ലറ്റൊന്നുണ്ടാക്കലില്ലേ കടേന്ന് കഴിക്കലാണോ.
ആഹ് ഇവടെ ഞങ്ങള് അതികം ഉണ്ടാക്കിട്ടില്ല.
ഉം പൊർത്ത് പോയി കയിക്കലാണോ.
ആഹ് ഞങ്ങള് ആഹ് പൊർത്ത്ന്നാണോ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളത്. ഇവടങ്ങനാ ഉണ്ടാക്കാനൊന്നും അറിഞ്ഞൂടാ.
പട്ക്ക്.
ആഹ് ടാ വല്ലപ്പോഴും പോവും. എടയ്ക്കൊക്കെ പോയിട്ടൊക്കെ പോവും.
ആഹ് ആഹ്.
ആഹ് പിന്നെന്തെക്കെണ്ട് രാത്രി ത്ത്ക്ക് എന്ത്രേണ് ഫുഡൊക്കെ?
ഏഹ്?
രാത്രി ക്കെന്തെക്കെണ് ഫുഡ് രാത്രിത്തേക്ക്.
ഉം രാത്രിയത്തേക്ക് ചോറ്ണ്ടാക്കണം അയ്ക്കെന്തെങ്കിലൊര് കറി ണ്ടാക്കണം. ഉപ്പേര്യുണ്ടാക്കണം.
ആഹ്.
ഇഞ്പ്പോര് അഞ്ച് മണ്യാവുമ്പോ ഒര്ങ്ങണം അഞ്ച് മണി ആവാനായില്ലേ നാലെര്യായി.
ആഹ്. ആഹ് ഇന്ന് പൊറത്തോട്ട് പോവുന്നുണ്ടോ?
ഇല്ല പൊറത്തോട്ടൊന്നും പോണില്ല.
ആഹ്
നിങ്ങളെപ്പളും പൊർത്ത് പോവോ?
ഇല്ല ഇല്ല പോവൂല.
ആഹ്
പിന്നെ പിള്ളാരൊക്കെ വന്നായിര്ന്നാ?
ഇല്ല വന്നില്ല. അവടെ ണ്ടോ പിന്നെ വന്നോ?
എനിക്ക് കുട്ട്യൊന്നായിട്ടില്ല.
ആ പ്പ കല്ല്യാണം കഴിഞ്ഞേള്ളൂ?
ഇൻക്ക്മൂന്ന് വർഷയി.
മൂന്ന് വർഷം ആ ആ.
ഓആ
പിന്നെ വേറെന്താ?
പിന്നെ എന്തൊക്കെയാണ്? പിന്നെ കുട്ട്യേളൊക്കെ എന്ത് യ്യുന്നു.?
അൽ പഠിക്കണ് മൂന്നാള് പഠിക്കാണ്.
ആഹ ഇന്തോ ഇന്തോന്ന് പഠിക്ക്ണ്
വെല്ല്യ ഏ മോന് പത്താം ക്ലാസ്സിലാണ്.
രണ്ടാമത്തത് മൂന്നാ ക്ലാസ്സിലാണ് പിന്നെ രണ്ടാം ക്ലാസ്സില് പഠിക്കണരു മോളുണ്ട്.
ആഹ്.
പിന്നെ ചെറ്ത് അങ്ങനവാടില് പോവാണ് ഓള് വന്ന്ണ് ഇവടെണ്ട് വീട്ടില്ണ്ട്.
ആഹ്..
ആ.
പിന്നെ എന്തൊക്ക്യോണ്ട്?
വേറെ എന്താ അങ്ങനെ പോണ്. മഴക്കെ ണ്ടോ അവ്ടെ?
ആ ഇവിടെ മഴയില്ല വെയിലാണ്. അവിടെ ഇണ്ടോ മഴ ആഹ്.
ഇന്നും ഇൻ
ആ നല്ല ചൂടൊക്കെ ഉണ്ടല്ലോ പ്പം.
ആഹ ചൂട് അങ്ങനെ ചൂടൊന്നുല്ല.
ആ.
പി എന്താ നല്ല ദാഹ ണ്ട് ന്ന് എന്താന്നറിയില വെയിലായ്ട്ടാണോ ഉം..
ചൂട് ചൂടുള്ളോണ്ടായിരിക്കും ദാഹം വര്ണത്.
ഏ.?
ചൂടുള്ളോതോണ്ട് ത്തയിരിക്കും
ആ അതെ അതെ.
മ് ഭയങ്കര ചൂട്.
മ്
ഇവിടെനല്ല ചൂടുണ്ട്.
ആ ആഹ ഹസ്ബന്റ് വടെ നാട്ടിലില്ലേ?
ഒണ്ട് ഒണ്ട്.
ആഹ് പിന്നെ സിനിമക്കൊക്കെ പോവോ ഒരുമിച്ച്?
സിനിമയ്ക് വല്ലപ്പോഴും പോവു.
ആഹ ഏതാ കണ്ടത് ഇപ്പോ പുത്യേ പടം ഏതാ കണ്ടത്?
ഇപ്പം ഇപ്പഴുംപ്പോ പോയിട്ടൊന്നും ല്ല ഇപ്പം ഇപ്പഴ് ഞങ്ങളതും ഒത്ത്പോയിട്ടില്ല.
ആഹ.
ലാസ്റ്റ് ഏത് പട കണ്ടത് തിയേറ്റ്റ്ല്ല് പോയിട്ട്?
ലാസ്റ്റ് നമ്മക്കണ്ടാപടം ഹാ, ലാസ്റ്റ് അത് ഓർമ്മല്ല എന്തോ സിനിമ കണ്ട്.
ആഹാ, ആഹാ,
പിന്നെ എന്തൊക്കെയുണ്ട്, സിനിമയ്ക്ക്? പ്പ പോവു.
ഇല്ല, ഇല്ല സിനിമക്ക് പോവൂല.
ആഹാ, ഹാ..
വേറെ എവടെ അട്ത്ത്- പാർക്കൊക്കെണ്ട്, അങ്ങോട്ടൊക്കെ എടക്ക് പോവും. ഈവനിങ് സ്നാക്കൊക്കെള്ള, അവടെ കുട്ട്യാളേം കൊണ്ടൊക്കെ- പോവും, ആഹാ ന്നിട്ട് രാത്രിക്കെ ഫുഡഴിച്ചിട്ടൊക്കെ തിരിച്ച- ശര്യോള്ളൂ, എപ്പഴെങ്കിലൊക്കെ പോവ, എപ്പോഴും പോവൊന്നുല്ല.
ആഹാ...
മ്മ്.
മ്മ് വല്ലപ്പോഴൊക്കെ പോവോലെ?
ആഹ് വല്ലപ്പോഴേ പോവൊള്ളൂ.
ആഹ്.
കയ്ഞ്ഞ മാസോ, അയ്ന്റെ മുമ്പത്ത മാസയപ്പോ മാസറ്റെ പോയതാ, പിന്നെ പോയിട്ടില്ല, ഇന്റെ- ഇനിപ്പങ്ങനെ- പോണംന്ന പറയണണ്ട്, പക്ഷെ എന്താ മഴ പെയ്യോ, ഇല്ലേ ന്നൊന്നും- അറിയിലല്ലോ, അപ്പ പിന്ന ആഹാ ഒരുരിതിലിങ്ങനെ. നിക്കാണ് പോകാതെ.
പിന്നെ വെക്കട്ടാ?
ആഹാ ഓക്കെ ശരി.
ആ ശരെന്നാ...